കേക്കാവോ
ആഹ് കേൾക്കാം
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ കഴിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം അവിടെ എന്തൊക്കെയുണ്ട്
സുഖയിട്ട് പോകുന്ന്
മക്കളൊക്കെ സ്കൂളി പോയാ
ഇല്ലില്ല ഒരു ചെറിയ കുട്ടിയ ഉള്ളെ
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ആറുമാസം ആയെ ഉള്ളെടി
ആണ ഇല്ല എനിക്ക് മക്കളൊന്നുവില്ല
അതെയോ
വാവേടെ പേരെന്താ
ഹല മെഹ്റിഷ്
ഹലാ
മെഹറിഷ്
പിന്നെ ഇവിടെ ഇന്ന് മഴയില്ല ഇന്നലെ ഇല്ലായിരുന്ന് മെനിഞ്ഞന്ന് ഒക്കെ ഉണ്ടായിർന്ന് ഇപ്പോ കൊഴപ്പില്ല ഇന്ന് രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു
അതെ
ഉം
ഇവിടിപ്പോ മൂന്നാല് ദിവസായിട്ട് നല്ല മഴയാണ് പുറത്തക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധ മഴ
ആഹ് അപ്പൊ എങ്ങും പോവാൻ ഒന്നും പ റ്റത്തില്ലല്ലേ ഫുഡക്കെങയൊ
ആഹ് ഞാനിപ്പ എന്റെ വീട്ടില ഹസ്ബൻഡിന്റെ വീട്ടിലല്ല കൈക്ക് ചെറിയ പണി കിട്ടിട്ട് വന്നതാ
കഴുത്തിലോ എന്ത് പറ്റി
അത് എന്തോ വെയിറ്റുള്ളത് പൊക്കീട്ടേ ഞമ്മള ഈ കെണുപ്പിന്റെ അടു ത്ത എല്ല് എന്തൊക്കെയോ ആയിട്ടുണ്ടോന്ന് പറഞ്ഞ് അപ്പൊ ബാൻഡേജ് ഇട്ടിരിക്കാം
എവിടത്ത എല്ല്
കൈന്റെ ഈ കെണപ്പുണ്ടല്ലോ
കെണപ്പെന്ന് പറയുമ്പം
ന്ത നമ്മള് വളക്കെ ഇടന്ന് ആ ഭാഗ
ആ ആ ഉ ആ ആ ആ
ആ അവിടെ
ഞങ്ങളിവിടെ കൊഴയെന്നൊക്കെ പറയും
ആഹ ഓരോരു നാട്ടിലെ ഓരോരു ഭാഷയാണല്ലോ
അങ്ങനെ പിന്നെ കുഞ്ഞിന് സോറൂണോക്കെ ണ്ടാ
ഇല്ല നമ്മളതീല് അതൊന്നുല്ലല്ലോ നമ്മള തീല് പല്ല് വന്നഴിഞ്ഞാൽ അടകടിപ്പി ആ ഒരു ചടങ്ങാ നിങ്ങളെ ചോറൂണിന്ന് പകരം
ആഹ്‌
ഉം
പല്ല് വന്നില്ലേ വാവയ്ക്ക്
ചെറ്തായിട്ട് വന്നിട്ടുള്ളൂ അവരത് കടിക്കാംമാത്രം ആവണല്ലോ
ആ ആഹ്‌
ഉം
കരച്ചിലൊന്നും ഇല്ല മുന്നോട്ട് കിടക്കോ
ആഹ് കിടക്കും
ഉം പിന്നെ ഇല്ല കല്യാണം കഴിഞ്ഞില്ല
ഇല്ലാഹ് അത് ശരി
ഉ ഞാൻ പഠിക്ക്ന്ന് ഞാൻ നാഴ്സിങ്ങിന് പഠിക്ക്ന്ന്
അതെ എവിടാണ്
ഞാൻ ഇവിടെ സിറ്റി തന്നെ
അ അ ഡൈലി പോയി വേര്ലാവൂലേ
ഡെയിലി പോയിട്ട് വരും ഫസ്റ്റിയർല് ഹോസ്റ്റലായിരുന്നു അത് കഴിഞ്ഞിപ്പോ ഡെയിലി പോയിട്ട് വരും
ഉം ഇന്ന് ലീവാണോ
ആഹ് ഇന്ന് ലീവാ
ഉ
അതോണ്ട് ഇന്ന് പോയില്ല
അഹ്‌ അഹ്‌ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് അച്ഛനമ്മ അനിയൻ അപ്പൂപ്പൻ
ഉം ഉം
ഉം ചേച്ചിടെ വീട്ടില് ആരൊക്കെണ്ട്
ഇവിടെ സെയ്മ അപ്പൂപ്പനില്ല അച്ഛന് അമ്മ ഒരു ബ്രദറ്
ആഹ്‌ ആഹ്‌ ആഹ്‌
ഉ അനിയന് എന്ത്‌ യ്യന്ന്
എട്ടാ ക്ലാസ്സ്ല്
ഓ ചെറുതാണല്ലേ
അഹ്‌ ചെറുതാ
ഉം
പിന്നെ
ഫുഡൊക്കായോ
ആഹ ഫുഡോക്കെ കഴിച്ച് ചേച്ചി കഴിച്ചാ
ആഹ് കഴിച്ചു എന്താ സ്പെഷ്യല് ഉച്ചക്ക് എന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ല ചേച്ചി മീനും തോരനും ഒക്കെ
ഉ അ പിന്നെ തോരനൊക്കെ മസ്റ്റാണല്ലോല്ലേ
അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെന്ന് വെള്ളിയാഴ്ചല്ലേ ഓഹ് എറച്ച്യ വെള്ളിയാഴ്ച ഇവടെ മസ്റ്റ എർച്ചി
അപ്പം ഞാറാഴ് ഞാറാഴ്ച വെക്കൂല
ഇല്ല്യ ഇല്ല്യ നമുക്ക് വെള്ളിയാഴ്ച അത് നിർബന്ധ. എല്ലാരു ആണുങ്ങളോ ക്ക് ണ്ടാവല് വെള്ളിയാഴ്ച്ചല്ലെ
ഓ ഓഹ്
ഉം
ഉം പിന്നെ
വീട്ട്ലൊറ്റക്കാണൊപ്പൊ
അല്ല അമ്മെണ്ട്
ആഹ് ആഹ് അമ്മ വർക്കിനൊന്നും പോവ്ന്ന്ണ്ടാവില്ലലെ
ഇല്ല ഇല്ല ഞാ എന്തോ ചൊയ്ക്ക വന്ന്പ്പൊ മറന്ന് പോയി അയ്യോ
മറവിണ്ടാ
എടക്ക് എടയ്ക്ക് എന്തെങ്കിലും പറഞൊണ്ടരിക്കുമ്പം അപ്പം മറന്നോവും പിന്നെ എന്തന്നാലും അത് തട്ക്കാൻ പറ്റൂല. പഷെ അത് തട്ക്കാൻ പറ്റാതിരിക്കുമ്പൊ എന്തോ ഒര് വല്ലാഴ്മ
ഉം ഉം സൂചിയൊക്കെ വെക്കലൊക്കെ പഠ്ച്ചൊ.
ആഹ് സൂച്ചിയൊക്കെ വെക്ക അറിയാം ചേച്ചി ഒര് തെല്ലാ അറിയാവൊ? ഹോസ്പിറ്റില് ഒര് വാർഡ് മാനേജ് ഒരു വിതൊക്കെ അറിയ
ഉം അപ്പൊന്നാ പിന്നെ എവിടെങ്കിലൊക്കെ ഇങ്ങനെ കേറിക്കൂടെ ഇഞി ഏകദേശം പഠിച്ച് ലെവലായിലെ ആഹ് ആഹ്
എന്നാണ്
എക്സ അത് പറഞ്ഞില്ല. ഡേറ്റ് പറഞ്ഞില്ല എക്സാം കഴിഞ്ഞിട്ട് പൊറ്ത്തോട്ടൊക്കെ പോണന്നൊക്ക ഉണ്ട്.
ആഹ് ആഹ് ആഹ് ഇവെടെ വർക്കീയ്യുന്നയിലും നല്ലത്
പൊതുവെ ഭയങ്കര സാലറി കൊറവല്ലേ
ആഹ് ആഹ് അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത് ആരെങ്കിലൊക്കണ്ട കൊണ്ടാവ പറ്റിയ
അങ്ങനെന്നും ആരും ഒന്നുല്ല സ്വന്തായിട്ടെന്തെങ്കിലും നോക്കണം
ആഹ് ആഹ് ഉം ഇങ്ങന
പിന്നെന്താ വാവ ഒറങ്ങണൊ ഇപ്പം
ആഹ് ഒറങ്ങ്ന്ന്
ചേച്ചീ ഏത് വരെ പഠിച്ചിട്ടുണ്ട്
ഞാൻ പ്ലസ്റ്റു
ആഹ് പ്ലസ്ടു ഏത് സബ്ജക്റ്റായിര്ന്ന്
നമ്മളിങ്ങനേ ഈ ഇൽമീ പ്ട്ടത് പഠ്ച്ചതാ അവടെ അറബീ മാത്രം
ആഹ് ആഹ് ആഹ് അങ്ങനെ എല്ലാ സബ്ജ റ്റൊറങ്ങിയോ?
ആഹ് അതെ
അവ്വടെ അതെങ്ങനേ ച്ചീ
അത് തെളിമീൻ ന്നൊക്ക പറയും അത് നമ്മളെ മതക്കാർക്ക് അറിയു
ആണൊ ആഹ് ആഹ്
ഉം ഉം നമ്മള്ങ്ങന ഖുആൻ ഇണ്ടല്ലൊ
ആഹ് ആഹ്
ആഹ് അതെ അതെക്കങ്ങന ഇതായ്ട്ട് പഠിപ്പിക്ക.
ഓക്കേ ഓക്കേ
ഉം ഉം പിന്നേ ഡിസൈനിങ്ങിന് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ട്ട് പിന്നെ മാരേജ് റെഡി ആയി അങ്ങനായി അവടെ സ്റ്റോപ്പായി
ഇപ്പൊ ചേച്ചി വീട്ടില് അതൊക്കെ നോക്കാത്തെന്ത പിന്നേ ഇപ്പൊ കൊറേ പേര് അങ്ങനെക്കെ ചെയ്യുല്ലോ
ഹസ്ബൻഡിന്റെ വീട്ടാരും കൂടി സഹകരിക്കണ്ടേ എന്നാലല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും
ഉം
അത് ഭയങ്കര ഫാമിലി ആയി പോയി നമുക്കൊക്കെ കിട്ടിയത്
ഹും ഹും ഹു
ഉം അയിനും വേണം ഒരു ഭാഗ്യം. നല്ലതിനൊക്കെ നോക്കി എടുത്തോണ്ടി നമ്മളൊ
അറേഞ്ച് മാരേജായിരുന്നോ ലവ് മാരേജായിരുന്നോ?
അറേഞ്ച്ഡ് ലവ്വാണെങ്കില് നമ്മള്ങ്ങനെണ്ട് കഷ്ടപ്പെടൂലല്ലോ?
ഹും ഹും ഹു
ട്ട് കാര്യല്ലടോ നമുക്ക്പ്പോ ലവ് മാരേജാണെങ്കിലും നമുക്ക് നമ്മളെ ചെക്കനെ പറ്റിട്ടല്ലേ അറിയാ തോ വീട്ടേരത് അറിയില്ലല്ലോ?
ശരിയാ
ഇത് ഭർത്താവിനെ കൊണ്ട് പ്രശ്നല്ല പക്ഷേ വീട്ടേര് ഭയങ്കരതാ.
ഊ ഉം
പറഞ്ഞിട്ട് കാര്യല്ല. തട്ടി മുട്ടി പോവും. ഇല്ലടോ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചാളാ ന്നിട്ട് പോലും സ്വന്തായിട്ട് ഈ ഇബടെ ഇന്റെ വീട്ടില് കൊറേ തയ്ക്കാനൊക്കെ കിട്ടും അടിക്കാന് ഡ്രസ്സൊക്കെ
ആഹ്
പക്ഷേ അവടേ അതൊന്നും ചെയ്യിക്കൂല.
ആഹ്
എന്തേലൊക്കെ നമുക്കായിട്ടുള്ളത് വാങ്ങിക്കാള്ളതൊക്കെ അങ്ങനെ കിട്ടുവായിരുന്നു.
ഉം ഒന്നൂല്ലെങ്കിലും മാസം റീചാർജെങ്കിലും ചെയ്തു പോവാം അല്ലേ ആരരുംതില്ലാതെ
ഉം ഇപ്പാ ആ ഓൺലൈൻ ക്ലാസ് ഇറങ്ങിയതോടു കൂടി റീചാർജിനൊക്കെ വല്ല്യ എമൗണ്ട് ആയിലേ?
ഹാ പിന്നേ ഞാൻ ഇത്രേം നാളും മറ്റ് റ്റേ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതിന്റെണ് ചെയ്തോണ്ടിര്ന്നേ പിന്നീട് നോക്കിയപ്പഴത്തേക്ക് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാക്കി ഇപ്പൊ നോക്കിയപ്പോ അത് മുന്നൂറ്റി നാപ്പത്തൊമ്പതാക്കി.
ഹാഹ് ഏതാ സിമ്മ്?
ഞാൻ എയർട്ടൽ.
ആഹ് ഇന്റതും എയർടെല്ലന്നേണ് നമുക്കൊക്കെ പി ന്നിം ഇങ്ങനെ എന്തേലൊക്കെ ചെയ്യുന്നോണ്ട് നെറ്റില്ലാണ്ട് സമാധാനാവില്ല.
ഉം
ആ പാല് അടുപ്പത്ത് വെച്ചാല്ങ്ങനെ അതുപോലായി. എടക്കെടക്ക് പോയിട്ട് നെറ്റ് ഓ ഓണാക്കിയോക്കിയില്ലെങ്കില് ഭയങ്കരൊരു വീർപ്പുമുട്ടലാ.
അയ്ഷേ
വേറെന്തേലും വർക്ക്യ്യുന്നുണ്ടോ ഓൺലൈൻ
നോ നോ ഞാന് ഫ്രെയിം വർക്കൊക്കെ ചെയ്യും ഹാമ്പറ് അങ്ങനെയൊക്കെ ചെയ്യും.
അതേ
ഉം പിന്നെ സൈഡില് വൈകിട്ട് ട്യൂഷനൊക്കെ എടുത്തൊടുക്കും പിള്ളേർക്ക്. എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പം കേക്കിന് വേണ്ടിയിട്ട് സാനങ്ങളൊക്കെ അറക്കണല്ലോ അപ്പൊ ഞാൻ പിന്നിങ്ങനെ ട്യൂഷൻ പിള്ളരെ പഠിപ്പിച്ച് ആ പൈസക്കെങ്ങനെ സേവീത് സേവീത് വെച്ച്ട്ട് ഒരു കേക്ക് ബിസിനസ്സൊക്കെ തൊടങ്ങണംന്നൊക്കെണ്ട്.
ഉം മുന്നോട്ട് പോട്ടേ നല്ല രീതിയില് അങ്ങനെ എന്തെങ്കിലുക്കെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് സക്സസ് ആകും. കാരണം ഞമ്മക്ക് അയിനായിട്ടുള്ളരു പ്ളാൻ ഉണ്ടല്ലോ
ഉം
അയിന് സപ്പോർട്ട്യ്യാനും കൊറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടക്കുയും ചെയ്യും. ചെലൊരുണ്ട് നമ്മളെന്തെങ്കിലും ഒരാഗ്രഹം അറിയുമ്പോ നമ്മളാകെ ഇല്ലാണ്ടാക്കും.
സത്യം എനിക്ക് എന്താ അച്ഛനങ്ങനെയാ ഞ വെല്ലം പറഞ്ഞ് എ്ന്നെ മൈൻഡ് പോലും ചെയിലന്ന് വെച്ച് തളർത്തിക്കളയും.
ആഹ് അതാണ് ആഹ് മ് - അങ്ങനാമ്പോ നമുക്ക്ന്നെ ആകെ എന്തോ ഒരു ഇതാവും പക്ഷെ അവര് നമ്മള ഉയർ- ത്താൻ ശ്രമിച്ച്നോക്ക് നമ്മൾ അയിനക്കാളും നമുക്ക് ഫസ്റ്റ് ഇണ്ടായിനേക്കാളും ഇൻറ്രസ്റ്റ്ണ്ടാവും-
എനിക്ക് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ജേർണലിസം ആണേ പഠിച്ചത് അപ്പഴ്ത്തേക്കും എനിക് ക്ക് ഇതേപലെ ടിവിയില് ന്യൂസ്‌ വയ്ക്കാനൊക്കെ നിക്ക് ഭയങ്കര ആഗ്രഹയിരുന്നു പക്ഷേ എന്റെച്ഛൻ വിട്ടില്ല- ഡിഗ്രിക്ക് അത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു ജോണലിസ്റ്റാവാമായിരുന്നു-
ഓഹ് ഉം ഉം അത് അവരെ പറഞ്ഞ്- ട്ട്കാരില്ലാ ഓരോ കാലഘട്ടം അതായിരുന്നല്ലോ- അവർക്ക് ഇപ്പോഴുംന്നാല് കൊറേ മാറ്റം വന്നിട്ടുണ്ട്- നമ്മള മതത്തിലൊക്കെ ആദ്യം പതിനെട്ട് എട്ടു വയസാകുമ്പോ വേഗം കല്യാണം കഴിച്ച അയക്കുവായിരുന്നു. ച്ചു ഇപ്പോഴൊക്കെ കൊറെ മാറ്റം വന്നിട്ടുണ്ട്-
ത്യം-
നിങ്ങളന്നാലും നിങ്ങളെ മതക്കാരന്നാലും പഠിച്ച് ഒരു ജോലിയയി- ട്ടെക്കെ ഇങ്ങനെ കല്യാണം കഴിക്കാറ് പക്ഷെ ഇപ്പൊ അത് നമ്മലതിലും അതൊക്കെ ഭയങ്കര നല്ല മാറ്റം- എടക് ഫീൽയ്യുന്നുണ്ട്- ഉം അങ്ങനെ ഇനിപ്പോ ഞാനിൻന്റെ മോളെനോക്കിട്ട് എപ്പഴും പറയും- എന്റെ കാലഘട്ടൊക്കെ ആകുമ്പോ എന്ത പാടാകും ചെലപ്പോ- ചെക്കനെ വിളിചോണ്ട് പെരേക്ക കൊണ്ടരും- ല്ലോ ഇതാണ് എന്റെ ചെക്കനന്ന്റഞ്ഞിട്ട്-
ആഹ് ആയിരിക്കും ഇനി അങ്ങനെയൊക്കെ മാറു ആയിരിക്കും ല്ലെ-
ആഹ്‌ അപ്പ പലെ മാറ്റംണ്ടല്ലോ പ്പൊ ന്റെ ഉമ്മന്നെ പറയും ഞങ്ങളൊക്കെ- പഠിച്ചതിലൊക്കെ ഓരോരോ അവസ്ഥകൾ ഇങ്ങനെ പറയും ആകെ- ഡ്രസ്സ് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്ന്നൊക്കെ അങ്ങടെമ്മാന്റെഉമ്മാൻ്റെ കാലത്ത്- അതൊക്കെ അങ്ങനെ പറയുമ്പോ- അത്പോലതന്നെ നമ്മള് ഓരോരോ ഫുഡിനെ കുറിച്ചൊക്കെ പറയുമ്പോ തന്നെ അവർക്കൊന്നും അറിയില്ലല്ലോ-
ഓഹ് -
ഈ ഫ്രൈഡ് റൈസ് മന്തി അതൊക്കെ ആഹ്‌ ഓക്കെ ഓക്കേ-
ഉം-